ഹലോ
ആ എന്തൊക്കെയുണ്ട്
ആ സുഘായിട്ട് ഇരിക്ക്ന്ന് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
ഇവിടെയും സുഖം ഒരു ബിസിനസൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതി ഇരിക്കയാണ്
ആ ബിസിനസ്സ് അല്ലേ ഞാനും അതേ പറ്റിട്ടൊക്കെ ചിന്തിക്കുകയായിര്ന്ന് അതാ കൊറച്ചു ദിവസത്തേക്ക് ബിസി ആയി പോയത് എന്തെങ്കിലും ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണോ ന്ന്ള്ളൊരു രീതിയിൽ ഇങ്ങനെ പോവുകയാണ് കാര്യം ഇപ്പോ ഇപ്പോഴത്തെ തൽക്കാലത്തെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും നമക്ക് ക്കൊരു ജോലി വേണം അപ്പോ പൊറത്തോട്ട് ഇപ്പോ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായിട്ടാണല്ലോ അപ്പോ നമ്മളിത്രേക്കെ കോഴ്സും കഴിഞ്ഞ് പഠിച്ച് വെറുതെ വീട്ടിലിരിക്കുവല്ലെ അപ്പ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ട പ്പ് തൊടങ്ങണോ എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിലാണ് ആഹ് നിനക്ക് ഫുഡ് ബിസിനസ്സ് ചെയ്യാൻ താല്പര്യവോണ്ടോ
ആ ക്യാറ്ററിങ് ക്യാ റ്ററിഗിപ്പം കുടുംബശ്രീയുടെ ഭാഗാവായിട്ട് ക്യാറ്ററിങ്ങിനെ പറ്റിയുള്ളൊരു ചർച്ചയിലാരുന്നു കുടുംബശ്രീല് അപ്പം ആഹ് അത് അതിങ്ങനെ തൊടങ്ങന്നോള്ളോരു പ്ലാനാ
ഉം അപ്പ ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത് ഈ ഹോം മെയ്ടായിട്ടുള്ള ലഞ്ച് ബോക്സക്കെ ഒണ്ടല്ലോ നമ്മള് ഈ വീട്ടിലൂണ് ഉച്ചയൂണന്നൊക്കെ പറഞ്ഞി ട്ട് നമ്മള് കാണാറില്ലേ അതേപോലെക്കെ ഞാൻ ഇങ്ങനെ ചിന്തി ക്കുന്നോണ്ട് നമ്മള് പിന്നെ ഈ ഓഫീസുകളിലേക്കും വിദ്യാർത്ഥികൾക്കൊക്കെയാ ട്ട് നമ്മള് ഉച്ചഭക്ഷണം തയ്യാറാക്കിയിട്ട് ഒള്ളോരു ബിസിനസക്കെ ഇങ്ങനെ ചിന്തിക്കുന്നോണ്ട് നമ്മള് പിന്നെരു കാര്യംന്ന് വെച്ചാ നമ്മളൊരു ബിസിനസ്സ് തൊടങ്ങുനേന് മുമ്പ് നമ്മള് ഫസ്റ്റിലെ എടുത്ത് ചാടിട്ട് ഒന്നും ചെയ്യാതെ നമ്മള് ആദ്യമേ ചെറിയ രീതിയില് തൊടങ്ങണം അതായത് കുറഞ്ഞ രീതിയില് നമ്മള് നിക്ഷേപിച്ചിട്ട് വേണം തൊടങ്ങാന് ന്നിട്ട് നമ്മള് നോക്കണം ട്രൈ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൊ ഇത് നമ്മ ക്ക് മോതലാവോന്നുള്ള കാര്യം നമുക്ക് ഒറപ്പ് വരുത്തിയിട്ടേ നമ്മള് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാവോള് പിന്നെ സ്ഥിരം കസ്റ്റമേഴ്സിനെ കി ട്ടാന് ഇതിന് സാധ്യത കൂടുതലോള്ളോരു കാര്യാ നമ്മള് ഞാൻ ഇപ്പ പറഞ്ഞ ഈ ഹോം മെയ്ഡ് ലഞ്ച് ബോക്സ് പിന്നെ ഇപ്പ സ്കൂളൊക്കെ തൊറന്നില്ലേ അപ്പം വിദ്യാർത്ഥികളൊക്കെ ഒണ്ടല്ലോ അപ്പം വീട്ടീന്ന് ചെലപ്പോ ലഞ്ച് ബോക്സ് കൊണ്ടുവരാൻ ചെലപ്പോ ടൈം കിട്ടാത്ത രീതിയിൽ അങ്ങനത്തെ എന്തെങ്കിലും വിദ്യാർത്ഥികളോണ്ടങ്കിലോ അല്ലെങ്കി ഓഫിസിലുള്ള വർക്കേഴ്സ് ഒണ്ടങ്കിലോ ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഉപകാരവോള്ളൊരു കാര്യവാ പിന്നെ അതേപോലെ തന്നെ വേറോരിതും ചിന്ത ഒരുപാട് പ്ലാൻ ചെയ്യുന്നോണ്ട് അപ്പം ഇതെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതില് ഇങ്ങനെ നോക്കിട്ട് ഏതാണ് സ്യൂട്ടബിളന്ന് വെച്ചാ അത് അങ്ങ് കണ്ടിന്യൂ ചെയ്യാനോള്ളോരു പ്ലാനിലാണ് അപ്പം ഇത് മാത്രവല്ല പിന്നെ നമ്മടെ ഈ ബനാന ചിപ്സിന്റെ ഒണ്ടല്ലോ അതായത് നമ്മള് വീട്ടി തന്നെ ചിപ്സ് ഒണ്ടാക്കി വി ക്കുന്നത് ഇപ്പം കൂടുതലായിട്ടും നമ്മള് കേരളീയർക്കായാലും ഏറ്റോം കൂടുതൽ ഇഷ്ട്ടവൊള്ളൊരു സ്നാക്കാണ് നമ്മടെ ചിപ്സന്ന് പറയുന്നത് അപ്പം അതക്കെ ന മ്മള് നോക്കുന്നോണ്ട് വീട്ടിൽ തന്നെ സ്നാക്സും ഒണ്ടാക്കാനുള്ളൊരു പരിപാടി ആലോചിക്കുന്നോണ്ട് അപ്പം അതാവുമ്പം കൂടുതലും ചെലവ് അതിന് വരും മീൻസ് എല്ലാവരും അത് വാങ്ങും അപ്പോ നമുക്കൊരുപാടത് ബെനിഫിറ്റൊള്ളോരു കാര്യം കൂടിയാണ് അപ്പം ചെറിയ രീതിയിലത് നിക്ഷേപിച്ച് ചെറിയ രീതി തൊടങ്ങാം എല്ലാവൊന്നു നോക്കാം അപ്പോ ഏതാണ് നമുക്ക് കൂടുതലും കംഫോർട്ടായിട്ടും സ്യൂട്ടബിളായിട്ടും സെല്ലായി പോകുന്നത് അതങ്ങ് കണ്ടിന്യൂ ചെയ്യാന്നാണ് വിചാരി ക്കുന്നത് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? നീ എന്തൊക്കെയാണ് ചിന്തിക്ക ക്കുന്നത്
ഞാൻ ചിന്തി ക്കുന്നത് ഇപ്പോ നാളെ മുതലൊരു സ്റ്റിച്ചിങ് കോഴ്സ് തൊടങ്ങുന്നോണ്ട് അപ്പോ സ്റ്റിച്ചിങ്ങ് ചെയ്ത് ആഹ് ആഹ് എങ്ങനെങ്കിലും എന്തെങ്കിലുക്കെ ഒരു വരുമാനം സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുക. ഒരാളടെ മുമ്പിൽ ഒരാളുടെ കീഴിൽ നമ്മള് കൈനീട്ട ട്ടാതെ നമ്മടെ ഒരാവശ്യത്തിന് വേണ്ടി അല്ലെ നമ്മുടെ ഫോൺ റീചാർജിന് വേണ്ടി നമ്മടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഏഹ് സേവിങ് ചെയ്യാവേണ്ടി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാന്നുള്ളരു ചിന്തയിലാണ് ഞാനും നാളെ മുതലൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റിച്ചിങ്ങിന്റെ അത് ഒരു അറുപത് ദിവസത്തെ കോഴ്സാണ് ഫ്രീ കോഴ്സന്നാണ് പറയുന്നത് അത് എങ്ങനെയാവും എന്നറിയത്തില്ല. അത്യാവശ്യം സ്റ്റിച്ചിങ്ങോക്കെ അറിയാവുന്നത് കൊണ്ട് എങ്ങനെങ്കിലൊക്കെ പി ടിച്ച് നിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പം ആ നേ നേരത്തെ പറഞ്ഞതണക് അബാസിന്റെ കോഴ്സും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പ മൂന്ന് ലെവല് കോഴ്സ് കഴിഞ് പ ത്ത് ലെവലാണ് കോഴ്സ് അടുത്തുള്ള ഒരു സ്കൂള് ഞാൻ ചോയി എങ്ങനെ അവിടെ അങ്ങനെ അബാക്കസ് ഫ്രീ ഫ്രീ പിരീഡ് ആരെങ്കിലും അബാക്കസ് പഠിപ്പിക്കാൻ വരുന്നുണ്ടോ എന്ന്ഞാൻ തിരക്കി അപ്പം പറഞ്ഞ് ഇതുവരെ ആരും ഇല്ല. അപ്പം ഞൻ പറഞ്ഞ ഒരു പി ടി എ നമുക്ക് കൂടാം പേരൻസ് പി ടി അമ്മക്ക് ഒന്ന് കൂടാം കൂടിയിട്ട് പേരൻറ്സിനോട് ഞാൻ ഇതിനെപ്പറ്റി ഇന്റെ ബെനിഫിറ്റ് ബെനിഫിറ്റ്സ് എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞ കഴിഞ്ഞ ഞാനൊരു ക്ലാസ് കൊടുക്കാം അവർക്ക് താല്പര്യമ ഉണ്ടെങ്കിൽ അവരു മക്കളെ ഒരു സ്റ്റാർട്ടിംഗിൽ മുന്നൂറ് രൂപയാണ് ഞാൻ ഫീസ് പറഞ്ഞിരിക്കുന്നത് അപ്പം അവർക്ക് താല്പര്യമ ഉണ്ടെങ്കിൽ അവര് മക്കളെ ഫ്രീ പീരീഡിൽ ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം നാളെ വന്നന്ന് പ്രിൻസിപ്പളിനോട്ന്ന് സംസാരിക്കാൻ പോകെ അങ്ങനെ പല രീതിയിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു കഷ്ടപ്പാടിലാണ് അത് ഏകദേശം ഒരുവിധം എവിടെയങ്കിലൊക്കെ എത്തി നിർക്കുന്നുണ്ട് പിന്നീട് ഫൈനാൻസ് അക്കൗണ്ട് പഠിപ്പിക്ക പഠിക്കാം എന്നുള്ളൊരു ചിന്തയും ഉണ്ട് അതും തുടങ്ങാം എന്നുള്ളൊരു നിലയിലാണ് പിന്നെ എന്തെല്ലാം ലഞ്ചിനകത്ത് എന്തെല്ലാം ഡിഷ്യസ് ഉൾപ്പെടുത്താനാണ് നീ ആഗ്രഹിക്കുന്നത് ഹലോ ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പൊ ഒരു പുതിയ സംരം ഭം തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിണ്ടല്ലോ ലഞ്ച് ലഞ്ച് ബോക്സ്
അത് മോര് ആ ആ സാമ്പാർ, മോര് തുടങ്ങിയ നങ്ങളെ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ആഹ് പിന്നീട് അതെ അതെ അതെ അപ്പം പിന്നെ അത് അതേപോലെ തന്നെ നമ്മളിപ്പോം ഞാൻ ഞാൻ പറഞ്ഞില്ലേ നീ അഥവാ ഇതേപോലെ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡിന്റെ ഒരു ബിസിനസ് തുടങ്ങാൻ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മള ഒരിക്കലും അവി എക്സിമിട്ട് പെരുമാറി ഇപ്പ നമ്മളൊരു ബനാന ചിപ്സ് ആണെങ്കിലും എന്ത് ആഹാര ആയാലും നമ്മള് നല്ല ഹൈജീനിക്ക ആയിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് ഫുൾ പെർഫെക്റ്റ് ആയിരിക്കണം കാരണം നമ്മളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിലപ്പെട്ട ആൾ ൾക്കാരാ അവരെ നമ്മൾ ഒരു രീതിയിലും ചീറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ എത്തിക്സ് വിട്ട് ഒരിക്കലും നമ്മളൊരു കാര്യത്തിലും നിക്കരുത് അപ്പം നമ്മള അവരെ നമ്മളൊരിക്കലും ചീറ്റ് ചെയ്യാതെ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഹൈജീൻ ആയിട്ടും പെർഫെക് റ്റായിട്ടും വേണം നമ്മൾ അവർക്ക് ഫുഡ് സപ്ലൈ ചെയ്യാൻ അപ്പം നമ്മള് നമ്മുടെ എത്തിക്സ് കിട്ടി കളിക്കാതിരുന്നാൽ ഉറപ്പായിട്ടും നമ്മള് ജയിക്കും നമ്മള് വേണെങ്കി കക്കളി കളിച്ച് നമ്മ പെട്ടെന്ന് പണക്കാരനാ
അതൊരിക്കലും നിലനിൽക്കത്തില്ല നമ്മള് ആ ഞാനിപ്പൊ ഈയിടെ ഒരു ആഹ് ഇൻ ഇൻസ്റ്റഗ്രാം
ആഹ് ഓക്കേ ഓക്കേ ആം അതെതെ അതെതെ അതെ പിന്നെ അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് പിന്നെ നമ്മളുടെ വീക്കെന്റായിട്ടുള്ളൊരു സ്പെഷ്യൽ ഫുഡ്സ് ആണല്ലോ അതേപോലെ നമ്മളെ ബിരിയാണി കുഴിമന്തി ഇപ്പൊ എല്ലാവരും അതാണല്ലോ കുഴിമന്തിയുടെ പുറകിലാണല്ലോ ഈ കുട്ടികള് യൂത്ത് ആായാല് അപ്പം നമുക്ക് ഈ കുഴിമന്തി അങ്ങനത്തെെയൊക്കെ ആഹാരങ്ങളും കൂടി നമ്മള് വീക്കെന്റില് സ്പെഷ്യൽ ഫുഡ്സായിട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് അതാവുമ്പോ നല്ല രീതിയില് നമുക്കത് ബെനിഫിറ്റ് റ്റുള്ളൊരു കാര്യം തന്നെ ആണ് പിന്നീട് ഉം അങ്ങനെക്കെ നോക്കും പിന്നെ നമ്മള്ന്ന് വെച്ചാല് ഇപ്പ നമ്മളൊരു ബിസ് നസ് നമ്ക്ക് എന്തായാലും നമുക്ക് സോഷ്യൽ മീഡിയൾടെ ഹെൽപ്പ് വേണം നമ്മള് യൂസെയ്യുന്ന വ വാട്സപ്പ് സ്റ്റാറ്റസി കുടെയോ അല്ലെങ്കി ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിക്കൂടോ ഇൻസ്റ്റാഗ്രാം പേജി കൂടെക്കെ നമുക്ക് എന്താണ് നമ്മടെ ഈ ഒരു ബിസിനസ്സിനെ നമക്ക് ചെറിയ രീതിലിങ്ങനെ പ്രൊമോട്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മള് അയ്യായിരത്തില് താഴെ വേണം നിക്ഷേപിക്കാൻ തൊടങ്ങാൻ ഏറ്റവും നല്ലത് അച്ചാറ് ബിസ് കറിപ്പായാലും നമ്മൾ ആദ്യം നമ്മുടെ ബിസിനസ്സ് അയ്യായിരത്തിന് താഴെ വേണം ഒന്ന് നോക്കാന് കാര്യം ആദ്യം നമ്മള് വല്ല്യ വല്ല്യ എമൗണ്ട് എട്ത്ത് വെച്ചിട്ട് നോക്കുവാണെങ്കില് ചെലപ്പം നമുക്ക് നഷ്ടങ്ങള് വരും അപ്പം നമ്മള് ആദ്യം നമുക്ക് നമ്മടെ ബഡ്ജറ്റ് ഒരയ്യായ്രത്തിന് താഴെ നിക്ഷേപിച്ചി ട്ട് വേണം നമ്മൾ തൊടങ്ങാൻ അപ്പം അതിന് പറ്റിയ ഒരു കാര്യാണ് നമ്മള് ഈ അച്ചാർ ബിസിനസ്സെക്കെ അതൊര് അതിൽ ഉൾപ്പെട്ടൊരു കാര്യാണ് പിന്നെ ചമ്മന്തിപ്പൊടി കറിപ്പൊടി പിന്നെ ഹോം മെയ്ഡ് ആയ്ട്ടുള്ള സ്നാക്സ് പിന്നെ നേര്ത്തെ പർഞ്ഞെ ലഞ്ച് ബോക്സ് സർവീസൊക്കെ അല്ലാതെ നമ്മള് തൊടക്കത്തിലേ കേറീട്ട് ബൾ ജായിട്ടൊള്ള എമൗണ്ടും നമ്മള് നിക്ഷേപിച്ചിട്ട് വല്ല്യ രീതീ നോക്കാ നിന്നാ ഒരി ക്കലും നമ്മൾ അത് നമ്മക്ക് പ്രാക്ടിക്കലല്ല നമുക്കാദ്യമേ ഏതൊരു ബിസിനസ്സായാലും ചെറിയ രീതീ തൊടങ്ങി ട്ട് വേണം നമ്മള് പിന്നീട് അതിനെ ഇങ്ങനെ പടുത്തുയർത്തി പടുത്തയർത്തി കൊണ്ടുവരാന് മൻസ് ലാവുന്നുണ്ടോ നിന
അതെ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ക്ക് ഇതില് കൂടുതല് ഒരു പുരോഗതിക്കായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാമായിരുന്നു വേറെ എന്തൊക്ക്യാണ് നമ്മക്ക് നമ്മള് ഒണ്ടാ കുന്നേനെ പറ്റിയൊരു റീൽസക്കെ എടുത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റെയ്ത് നമുക്ക് അയാ അതെയ് നമുക്ക് അങ്ങനെ ഒരു വരുമാനം നമുക്കതി നിന്നുണ്ടാ
അതെ അതെ ഇപ്പൊ നമ്മൾടയീ യൂട്യൂബ് ചാനൽന്റെ കാര്യം പറയാണെങ്കി തന്നെ ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനലൊണ്ട പ്പം അത് നമ്മൾടെ ബിസ്നസ്സിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടീട്ട് കൂട്തലും നമ്മളെ അത് ഹെൽ പ്പ് ചെയ്യെത്തതേ ഒള്ള് മൻസ്സിലായോ
അതെ അതിൽ നിന്നും കിട്ടുന്ന ഒരു വര് വരുമാനം വെച്ച് നമുക്ക് വേണ്വെങ്കി നമ്മുടെ ഈ ഏഹ് ലഞ്ച് ബോക്സ് അയ്നാത്തമ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാം
അതെ അതെ അതെ നമുക്ക് നമുക്ക് പിന്നെ അതേപോലെന്നെ നമ്മള് ഒരു നമുക്ക് രക്ഷപ്പെടുന്നതോടെ തന്നെ നമ്മള് മ റ്റുള്ളവരെ കൂടി രക്ഷപ്പെടുത്തണം ഇപ്പം നമ്മളൊരു ബിസിനസ്സ് തുടങ്ങുവാണെങ്കി തന്നെയും നമ്മൾ നമ്മൾ മാത്രല്ല രക്ഷപ്പെടുന്നെ നമ്മൾ നമ്മക്ക് ബഡ്ജറ്റ് കൂടുന്നത് അൻസര്ച്ച് നമ്മളതിലേക്ക് ലേബേഴ്സിനെം കൊണ്ടുവരും അപ്പം നമ്മള് കാരണം ഒരു ഫാമിലിൽ ഒരാൾക്ക് അതൊരു വരുമാനമായാൽ അത് ഏറ്റോം നല്ലൊരു കാര്യം അപ്പം പരമാവധി നമ്മള് മറ്റുള്ളവർ ക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഞാൻ ആലോചിക്ക്ന്നെ ഇപ്പം തൽക്കാലം മാ നമുക്ക് അയ്നൊള്ളൊരു കപ്പാസിറ്റി കാണത്തില്ല പക്ഷേ പയ്യെപ്പയ്യ നമ്മടെ ബിസിനസ്സ് വളര്ന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾടെ വർക്കേഴ്സിനെം കൂട്ടി നമ്മളവരെ എല്ലാം ഒരു ഫാമിലി പോലെ നല്ല രീതീല് ഹാപ്പി ആയ്ട്ട് മുന്നോട്ട് പോണോന്നൊള്ളൊരു ചിന്തയിലാണ് നിക്ക്ന്നത് അപ്പം അതെല്ലാം നടക്കോന്നൊള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ പോവുന്നത്
അതെ അതെ ഇ ഇപ്പഴ്ത്തെ വല്ല്യ വല്ല്യ ബിസ്നസ് സ്കാരെല്ലാം ചെറിയ ഒരൂ ഏഹ് സംരംഭവത്തീ നിന്നും വളർന്ന് വന്ന ആഹ് വ വല്ല്യ പട്കൂറ്റൻ ബിസിനസ്കാരായ ആൾക്കാരാണ് ചെറി ചെർതിൽ നിന്നുവാണവരിപ്പഴും വല്തിലോട്ട് വന്നിരിക്കുന്നത് നമുക്കും അതിരെ ഒപ്പം ബാ ബെനാന ചിപ്സിന്റെ കാര്യം പർഞ്ഞയിഞ്ഞാത് പാക്കിങ് ആ പാ പാക്കിങ്ങിന് വേണ്ടി ആരെങ്കിലൊക്കെ നമുക്ക് നിർത്താം ആ പിന്നെ വേറെന്തുവാണ്
പിന്നെന്തൊക്കെയാണ് അതേപോലെ തന്നെ വേറെയും ഉണ്ട് നമ്മുടെ ഫ്രോസൺ ഫുഡ്സ് ഒണ്ടല്ലോ അതായത് നമ്മുടെ പൊറോട്ടാ ചപ്പാത്തി കട്ലെറ്റ് സമോസ ഫ്രോസൺ ഇഡ്ലി ദോശമാവ് അതുരു നല്ലൊരു ഹൈപ്പ്ള്ളൊരു കാര്യാണ് ഇപ്പോ കൂടുതലായിട്ടും അതും നമ്മുടെ മാർക്കറ്റിലുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ പിന്നെ അത് അതെ പിന്നെ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക്സ് ഉണ്ടല്ലോ ഒണ്ട്ണ്ട് ഒണ്ട് ഒണ്ട് ഒണ്ട് ഒണ്ട് അപ്പൊ എവിടെ ആയാലും നമ്മള് മലയാളികൾ ക്കായാലും ഫുഡാണ് നമ്മളുടെ മെയിന് അതെ ഫുഡാണ് നമ്മുടെ മെയിന് അപ്പം നമ്മൾ ഈ ഫുഡിനെ തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ എത്തിക്സ് പോകാതെ നല്ല രീതി ഹൈജീനിക്കായിട്ട് നല്ലൊരു രീതിയിൽ അവരുടെ മുന്നി നമ്മുടെ കസ്റ്റമേഴ്സിന്റെ മുന്നീ കൊണ്ടെത്തിക്കണം എന്നുള്ളെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക്സുകളുണ്ടല്ലോ സ് നെല്ലിക്ക ജ്യൂസ് പിന്നെ മില്ലറ്റ് ഹെൽത്തി മിക്സും ആഹ് അതും ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആ പിന്നെ മെയിനായിട്ട് ട്ട് വേറൊരു കാര്യം കൂടി എന്റെ ഒരു പ്ലാനിലുണ്ട് നമ്മുടെ മുളക് പൊടിയൊക്കെ നമ്മള് വീട്ടിതന്നെ പൊടിച്ചു കൊടുക്കത്തില്ലേ മഞ്ഞ
അതെ നമ്മൾ മറ്റു പൊടികൾ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ മേടിക്കുന്നത് ഇപ്പ മായം ചേർ തോക്കിയുള്ള പൊടികളല്ലേ ഇപ്പം മാർ റ്റില് വിൽക്കുന്നത് ഞാനും അതിനെ പറ്റി ചിന്തിക്കാതിരുന്ന് ട്ടില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മള് കഴുകി ഒണക്കി നമ്മള് ഹൈജീനിക്കായിട്ട് നമ്മള് പൊടിക്കുന്നതന്നെ ഇത്രയും പരിശുദ്ധി അത് നമ്മൾ കടയിൽ മേടിക്കുന്നതിലൊന്നും ഇല്ല മായം ചേർന്നതായിരിക്കും ചെല പൊടികളൊക്കെ കണ്ട കറുത്ത കളറുള്ള പൊടികള കറി കറിയൊക്കെ വെക്കുമ്പോൾ കറുത്ത കളറുള്ള കറികളൊക്കെ മുളകൊടിയൊക്കെ ഇരിക്കുന്നത് എനിക്കത് നല്ല അനുഭവം ഉള്ളയാണ്
ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള കുറച്ച് ഐ റ്റംസ് നമ്മുടെ ചമ്മന്തിപ്പൊടി ഹോം മെയ്ഡ് അച്ചാറ് പിന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ പ്രീ ഓർഡർ ചെയ്യുന്നവരുണ്ട് പിന്നെ കേക്ക് സ്നാക്സ് പിന്നെ ഫ്രോസനായിട്ടുള്ള നേര ത്തെ പറഞ്ഞ കാര്യങ്ങൾ കാര്യ എല്ലാവരും ഇപ്പൊ കൂടുതലായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള കാര്യങ്ങളാ ഇതൊക്കെ അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഏതാണ് നമുക്ക് സ്യൂട്ടബിൾന്ന് വെച്ചാല് അത് നോക്ക്പ്പോ ഒരുപാട് പ്ലാനുണ്ട് മനസ്സില് അപ്പൊ ഏതാണ് കറക്ട്ന്ന് വെച്ചാല് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവാ